ഹലോ
കേക്കാമൊടി
ആഹ് കേക്കാടി പറഞൊ എന്ത്പറ്റി വിളിച്ചേ
എനിക്ക് നിന്നെ വിളിക്കണോന്ന് വിചാച്ചിരുന്നപ്പോഴാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ
ആഹ്
ഞാ നീയിന്നലെ നീയന്നലെ പറഞ്ഞില്ലേ നീ ട്രെൻസിൽ പോയി ബാക്ക് ട്രെൻസില മാറ്റി അങ്ങോട്ട് പോ പോയെന്ന് പറഞ്ഞില്ലേ നീ അപ്പൊ ഞാൻ വിചാരി ഇന്ന് ഇന്ന് എന്തായാലും ഞങ്ങള് ആറ്റിങ്ങലോട്ട് പോകുന്നുണ്ട് ഞാനു അമ്മയും എന്റെ അനിയത്തിക്ക് പി റ്റിയ മീറ്റിംഗ് ആയതോണ്ട് ഞാനും അമ്മയും കൂടെ പോന്നുണ്ട് അപ്പാ നീ ഇന്നലെ പറഞ്ഞപ്പ ഞാൻ വിചാരിച്ച് അ നിന്റെടുത്ത് ഒന്നും കൂടെ ഒന്ന് ചോയ്ച്ച് കൺഫോമാക്കിയിട്ട് നി ക്കിം ഞാനും കൂടെ ഒന്ന് പോവാവേണ്ടി അങ്ങോട്ട്
ഓഹ് അപ്പൊ യെടീ അതെന്ന്ച്ചാലേ ട്രെൻസിലെന്ന് പറഞ്ഞാ ആഹ്
ഉം അത്തറൊക്കെ പറഞ്ഞാർന്നു
ആഹ് ട്രെൻസില്ന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങിയാൽ നമുക്ക് രണ്ടെണ്ണം ഫ്രീ കിട്ടും
ഓ
അതന്ന് പറഞ്ഞാ നമ്മളിപ്പം അവടെ പല റേറ്റിനുണ്ട്, തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനുണ്ട്. ആയിരത്തി ഇരുന്നൂറിനുണ്ട് ആയിരത്തി അഞ്ഞൂറിനുണ്ട് അങ്ങനെ പല റേറ്റിനുണ്ട്. അപ്പൊ നീ ഇപ്പ ആയിരത്തി അഞ്ഞൂറിന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാ നിനക്ക് പിന്നെയുള്ള രണ്ട് ഡ്രസ്സും ആയിരത്തി അഞ്ഞൂറിന്റെ വേണങ്കിലും എടുക്കാം അതി താഴെ ഉള്ള ഡ്രസ്സ് ഏത് ഡ്രസ്സ്‌ വേണേലും എടുക്കാം ഇതില് ഏറ്റ ഈ മൂന്നെണ്ണത്തില് ഏ ഏറ്റവും വില കൂടുതൽ ഏതാണോ അതിനാണ് നീ പ പൈസ അടച്ചാൽ മതി ഒരു വട്ടം ആ പൈസ അടച്ചാമതി.
ഓഹ് അത് ഇന്നലെ പോയപ്പഴും ഉണ്ടായിര്ന്നോടീ?
ആഹ് ഇന്നലെ പോയപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കളക്ഷൻസ് കൊറവായിരുന്നു. കാര്യം ഇത് ഒന്ന് രണ്ടു മാസമായി ഇത് തൊടങ്ങിയിട്ട്. തെപ്പ അപ്പം കളക്ഷൻസ് ഒക്കെ കുറഞ്ഞോടങ്ങി പിന്നെ പക്ഷെ അല്ലാതന്നെ അവിടെ ഓഫ ഫർ ഇണ്ട്. അല്ലാതെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഇണ്ട്.
ഓ
ഒരു ഡ്രസ്സിന് അതന്ന് പറയുമ്പോ ഒരു ടോപ്പിനെക്കനെ നമ്മളിപ്പോ, എഴുന്നൂറ് രൂപയാണെങ്കില്, ഒരെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താതി. ഓഫർ ഉള്ളോണ്ട് ഹാഫ് കൊടുത്താ മതി ആഹ് അതിന്റെ ഷോർട്ട് മറ്റുള്ള ഷോർട്ട് കുർത്ത ടൈപ്പ് അങ്ങനത്തെ കുറേ നമ്മള് ഈ ജീൻസിനോട് ഇടുന്ന കൊറേ നല്ല ടോപ്പുകളുണ്ട് നീ ഇപ്പോ അതെട്ക്ക്.
ആഹ് ഞാൻ അത് നീ അത് ഇന്നലെ പറഞ്ഞതോണ്ട് ഞാൻ വിചാരിച്ച് അത് നോക്കാനാണ് ഞാനും വിചാരിക്കുന്നേ ഞാൻ കൊറച്ച് ഷോട്ടോപ്പ്- മേടിക്കണന്ന് വിചാരിക്കുവായിരുന്നു.
പ അ നല്ല കളക്ഷനാ എന്നുവെച്ച നല്ല കയ്യിൽ ബ്രിൽ ഒക്കെ വരുന്ന ത്രെഡ് വർക്ക് വരുന്ന വൈറ്റ് കളർ അങ്ങനത്തെ കൊറെ ടൈപ്പ് ഡ്രസ്സള് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ
ആണല്ലേ അപ്പൊ സൈസാ സൈസും കാര്യങ്ങളൊക്കെയാ?
സൈസ് നമ്മൾ അതനുസരിച്ച് സൈസ് എടുക്കാം. നമ്മക്ക് ഇഷ്ടുള്ളത് അതായത് നമ്മള ഇതിനനുസരിച്ചുള്ള സൈസ് എൽ മെൻസ് കൊറെയൊക്കെ ഔട്ട് ഓഫ് ആയി. പോയി, കൊറെയൊക്കെ അത്ര സൈസ് ഒണ്ട് ലാർജും മീഡിയൊക്കെ ഒത്തിരി കെടപ്പുണ്ട്. പിന്നെ മറ്റേ ഷർട്ടൊക്കെ കിടപ്പൊണ്ട് നല്ല
ഓ ഓ നമ്മക്ക് നമ്മളെ സൈസ് ഒരു ലാർജ് ലാർജൊക്കെ ആയിരിക്കുവല്ലോ.
ആഹ് ലാർജെന്നെ ലാർജ്ന്ന് വെച്ച ആ ഡ്രസ്സ് ടൈപ്പ് ഡ്രസ്സ് നമ്മള് ലാർജ്ടുത്താലേ കൊള്ളാവു എന്ന അത് ലൂസായിട്ട് കെടക്കണം ആഹ് കെടന്നാലേ ഒര് ഭംഗിയൊള്ളു. പിന്നെ മാക്സിലല്ലാതെ ഓഫർ ഉള്ളത് വെച്ചാ മറ്റേ ഈ ടോപ്പൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഉണ്ട്. അല്ല ച്ച അമ്മമാർ ഇടുന്നായാലും നിനക്ക് ഇടുന്നായാലും എടുക്ക അത് ഇരുന്നുറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ രണ്ടെണ്ണം എടുക്കാം.
അതെങ്ങനെ അത് വേണോ? അതെന്തിന്?
ആഹ് അതായത് അഞ്ഞൂറിന്റെ നാനൂറ് രൂപയുടെ ടോപ്പായിരിക്കും അത് അപ്പൊ അത് ഇന്നൊരു തൊണ്ണൂറ്റൊമ്പത് രൂവയ്ക്ക്‌ നിനക്ക് രണ്ടെണ്ണം എട്ക്കാം.
ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ.
അവടെ മാക്സിലും നല്ല കളക്ഷണ്ട് മാക്സിൽ അടിപൊളി പിന്നെ സ്റ്റൈല് യൂണിയന്ലും സൈ യു സൈൽ യൂണിയനിൽ നമ്മൾ ആദ്യായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കി നമ്മക്ക് നാനൂറ് രൂപന്റെ കൊറവായിരിക്കും നമ്മളെ ഫസ്റ്റ് പർച്ചേസിന്.
ഓഹ് അങ്ങനെയുണ്ടോ
ആ എന്ന് വെച്ചാ നമ്മളെ ഫോൺ നമ്പർ, നമ്മളീ ബില്ല് ചെയ്തേന് ശേഷം നമ്മളട്ത്ത് ഫോൺ നമ്പർ ചോയി കെ. ഈ ഫോൺ നമ്പർ ഇതുവരെ അവിടെ എന്റർ ചെയ്യാത്തതാണെന്നൊണ്ടെങ്കി, ഏഹ് ആഹ് റൂമി നമ്മള് ഇനി എ എന്തുവാന്ന്. ഇത് വരെ അങ്ങനെ അമ്മള് ചെയ്തിട്ടില്ലന്നുണ്ടെങ്കി നമ്മളെ ഫോൺ നമ്പറി ഇതുവരെ നമ്മള് പേയ്മെന്റും നടത്തിട്ടില്ലങ്കി നമ്മക്ക് ഫ്രീയ എത്ര നാനൂറ് രൂപ അഞ്ഞൂറ് രൂപേ എന്തോ കൊറയും
ഓഓ ഓക്കെ ഓക്കെ. ഇന്ന് അവിടെ എവിടെയെങ്കിലും പോണോന്ന് അമ്മ പറഞ്ഞത് നമുക്ക് പോയി നോ കാവന്ന് പറഞ്ഞ്.
ഓ ഓ അവടെ പോയി നോക്ക് പിന്നെ അല്ലാതെ അല്ലാതെ പിന്നെ ആടീ സെയിലൊക്കെ നടക്കുന്നുണ്ട്.
ആഹ് അത് പറ്റി ഇവടെ വേറെ മോഡൽസിലൊക്കെ ഇല്ലേ വെഡ്ഡിങ് മോൾ മറ്റേ ആർ കെയില്
കാ മറ്റേ കല്യാൺ സിൽക്‌സിലുണ്ട് ച മറ്റേ കച്ചിരയില്നടയില്.
ഓഹ് ഓഹ് ഇപ്പൊ ഇന്നിനിപ്പോ ഇന്നിനിയിപ്പ ഇങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിച്ച്. ഇതാവുമ്പ മൂന്ന് മുക്ക് അടുത്തല്ലേ?
അതേപോലെ നിനക്ക് മറ്റേ ക്രീം സ്റ്റോമി കേറി പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് നോക്ക്.
ആഹ് ആ അത് നോക്കട്ട് എന്നിട്ട് വേണം ഞാനിത് അ ആഹ് ഞങ്ങള് ഇന്നലെ ആഹ് ഇന്നലെ നമ്മള് പോയായിരുന്നെടീ.
ആഹ് പോയോ?
ആഹ് പോയി പോയി നല്ല മറ്റേ ഇത് കഴി അത് കൊ നമ്മള് നാലഞ്ചു പേരുണ്ടായിരുന്നു.
ആണോ എന്താ കയിച്ചേ?
അത് മറ്റേല്ല ഇപ്പോഴത്തെ- ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനണ്ടല്ലോ? ലെഗ് പീസ് പപ്സ്
ഓഹ് ഒരു ചിക്കൻ ഫുള്ളിങ്ങനെ അകത്ത് വെച്ചിട്ട് പഫ്സ് ഉണ്ടാക്കുന്നതൊ?
ആ അത് സൂ സൂപ്പർ ആയിരുന്നുച്ചാ സൂപ്പർ ആയിരുന്നു.
അടിപൊളിയാ എത്ര രൂപയായി.
ഒരെണ്ണം എൺപത് പക്ഷെ കൊറച്ച് പൈസ ക്കെണ്ട് പക്ഷേ കൊള്ളാം
സാനം അടിപൊളിയായിരുന്നല്ലേ?
ആഹ് നല്ല ഡ്രസ്സായിരുന്നു.
നല്ല ടേസ്റ്റായിരുന്നു. ആഹ ഒരു വയസ്സാവട്ടെ നീയും കൂടെ വാ. അമ്മക്ക് ആ നമക്ക് ഒരു ദിവസം പോയി കഴിക്ക.
ഓഹ് ഉം പിന്നെ അവടെ അതിന്റെ വേറെയും കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. ഇപ്പൊ നമ്മൾ വേറെ വേറെ ഷിഫ്റ്റായോണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മള് ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മക്ക് എളു പോരുണ്ട്
ഒരു ഷിഫ്റ്റി നമ്മളിങ്ങനെ മന്തി കഴിക്കാനക്കെങ്ങനെ പോണംന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഒരു വട്ടം അമ്മക്കെല്ലാൽക്കൂടി കഴി ക്കാൻ പോണം.
ഓഹ് പോണം പക്ഷെ ഇങ്ങനെ ഈ ഈ ഷിഫ്റ്റ് ഒരു നമ്മളെ ഒരു പോലെ ആവത്തില്ല.
ആ ഷിഫ്റ്റ് ഒന്നിച്ചായിരുന്നെങ്കി സുഖമായിരുന്നു ഉച്ചക്കേഷം പോയി മന്തി കഴിച്ചിട്ട് തിരിച്ച് പോകമായിരുന്നു
സത്യയിതാവുമ്പോ ബസ്സിനും പ്രശ്നില്ലല്ലോ?
ആഹ് ബസ്സിനും പ്രശ്നം ഇല്ലായിരുന്ന്
ഉം എന്തര് ചെയ്യാൻ?
എന്തെയ്യും എന്തോ
ഉം പിന്നെ നിന്റടുത്ത് അത് ചോദിക്കാനാണ് വിളിച്ചെ
ഓഹോ എന്നിട്ട് പിന്നെ അപ്പൊ നിങ്ങള് പിന്നെ ബാക്കി സാനങ്ങളൊക്കെ ഇന്ന് പിന്നെ എന്തൊക്കെയാ പർ പർച്ചേസിംഗിന് ആരൊക്കെയുണ്ട് പോവാൻ
ആ ഗെംഗക്ക് എന്തൊക്കെയോ വാങ്ങിക്കണോന്ന് പറഞ്ഞ്. അമ്മേ അയ് ഗംഗേനെ കൊണ്ടുപോകാൻ നമു ഗെങ് ഇങ്ങനെ ഉള്ളത്കാര്യം എനിക്കറിയത്തിലായിരുന്നു. ഇവര് ഇന്ന് രാ ഇന്ന് രാവിലെണത് അല്ല ഇന്നലെ രാത്രി അട്ത്ത് പറഞ്ഞ് ഇത് വി പി. ടി. എ മീറ്റിംഗാണ് നീ വരുന്നന്ന് ചോദിച്ച്, അപ്പോ ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും എനിക്ക് പോണം. ഞാൻ അവിടെ വിഷ്ണു സാർ വിഷ്ണു സാർ അവിടെ മാല ഇട്ടൂടല്ലോ?
ഓഹ്
അപ്പോത്തേക്ക് ഇതെന്തായാലും ഈ ചെയിൻ ഊരി വെക്കണം. അപ്പൊ ഞാൻ വിചാരി ച്ചൊരു റോൾഡ് ഗോൾഡിന്റെ ഒരു മാല വാങ്ങണമന്ന് വെച്ചു. കാരണം എനിക്കിങ്ങനെ കഴുത്തൊരു ഒറ്റക്ക് കെട ക്കുന്നെ എനിക്ക് ഇഷ്ടല്ല ഞാൻ അങ്ങനെ കവാള ഇടാതിരിക്കാറില്ല.
നീ അപ്പൊ കടയിൽ പോകുമ്പോ എനിക്ക കൂടെ ഒരു ഫോട്ടോ അയച്ചേരോ എത്ര രൂപയാന്നൊക്കെ
മലേടെ ആ അത് അയച്ചു തരാം പിന്നെ നിനക്ക് ചെരുപ്പ എന്താ വേണോന്ന് പറഞ്ഞില്ലേ
ചെരുപ്പ് ഞാൻ വിചാരിച്ചത് ഈ മറ്റേ അവിടെ ക്ലിനിക്ക്സിന് ഇടാൻ വേണ്ടിട്ട് ച അപ്പല് വാങ്ങണന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച് നീ എവിടെയാ പോവുന്നത് ഏത് കടയില പോവുന്നത് പടാപസാല എന്തായാലും ഇീന പോയിട്ടൊന്ന് വിളിക്കോ അവിടെ ചപ്പലൊക്കെ എത്ര രൂപ വേണന്ന് പറയോ എന്നിട്ട്
ഓ ഓ ഞാനൊരു നൂറായിരം രൂപയുടെ എങ്ങന വീട്ടിരുന്ന ടൈപ്പൊ സാധം വാങ്ങിട്ടേ ഉള്ളൂ
ആഹ് എനിക്ക് അത് തന്നെ മതി നൂറ് രൂപയുടെ അകത്ത് പക്ഷെ എനിക്ക് സൈസ് എത്രയാന്ന് വെച്ചാ അറിയല്ലോ നിന്റെന്ന് ഒരു സൈസ് കുറവല്ലേ നിന്റെത് ആറല്ലേ ആറണ ഏഴാണ
അയിന്റെ കാർ ആറ് ഞാൻ ആറ് ഏഴും എടുക്കും എനിക്ക് അത് ആറോ ഏഴോ വേണം ഹജ്ജ് അല്ലേ
ഇക്കാടെ സൈസിന്റെ തൊട്ട് താഴത്തെ സൈസ് എടുത്താ മതി എനിക്ക്
ഓ ഞൻ ഏഴ്ടുത്താ നിനക്ക് കാർടുക്കണംമല്ലേ
ആറ് ബ്ലാക്ക് കളർ നോക്കണേ അതാവുമ്പൊ പെട്ടെന്ന് അഴുക്ക് അറിയത്തില്ല
ഞാൻ ബ്ലാക്ക് അല്ലങ്കിൽ ബ്രൗണ് എടുക്കത്തുള്ളൂ
ആഹ് കാ അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ പെട്ടെന്ന് അഴുക്ക്റിയാൻ പറ്റും
ഉം ഉം ഉം
അപ്പൊ ഇതാകുമ്പോൾ അഴുക്ക് അറിയത്തില്ല
അപ്പൊ പിന്നെ അമ്മയ്ക്കും ചെരുപ്പ് വേണന്ന് പറഞ്ഞ അമ്മയുടെ ചെരുപ്പും പൊട്ടി
ആണോ
ആഹ് അപ്പൊ അങ്ങനെ അത് എ എടുക്കണം പിന്നെ ഗംഗയ്ക്ക് എന്തൊക്കെയോ വാ ങ്ങിക്കണോ എന്ന് പറഞ്ഞോ എന്തേെന്നൊന്നും പറഞ്ഞില്ല അത് ഇനിയിപ്പ കടയിൽ പോകുമ്പഴേ അറിയാമേ
ഓക്കെ നീ അപ്പ എന്തായാലും കടേൽ ചെല്ല്പം ഇത് രണ്ടും കൂടെ നോക്കീട്ട്ന്നെ വിളിക്കക്ക് അപ്പൊ ഞാനും കൂടി പറയാ ക്കെയ വേണ്ടത് പിന്ന അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു
ഇല്ലാ അവളോടൊന്നും പറഞ്ഞില്ലല്ലോ
അവു ഒന്നും ഇില്ല ല്ല ലെ എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല സാറിനെൽ പറ പ്രിന്റ് എടു കാന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
എന്റെടുക്കലൊന്നും പറഞ്ഞില്ല ഇനി അത് നമുക്ക് ഇനി ഹെൽത്ത് എജ്യൂക്കേഷൻ നമുക്ക് അവര് പറയുവല്ലോ എടുക്കുന്ന ഡേ ചാമ്പൾ പോരെ എപോയേ വാങ്ങിയ പോലെ
ആഹ് അത അപ്പ വാങ്ങിയാ മതി
പിന്നെ ക്ലിനിക്കൽ സി പി സിപിക്കും സിപ പിന്നെ പ്രത്യേകിച്ച് ക്ലെ പാബലറ്റും ലിഫ്ലറ്റും മാത്രം മതിയല്ലോ
ആഹ് ഒക്കെ മതിയാന്നു
അപ്പ അത കാര്യങ്ങള്
പിന്നെ അച്ഛൻ പോയോ ഇവിടപ ഭയങ്കര വെയില് അച്ഛൻ ജോലിക്ക് പോയോ അന്റെ
ഇല്ല ഇല്ല ഇന്ന് അച്ഛൻ പോയില്ല അച്ഛൻ ഇന്ന് എവിടെയ ഒരു പതിന കുളിയുണ്ട് കുളിന്ന് പതിനാറുണ്ടല്ലോ അച്ഛന്റെ തരുമ്പോ
ഫസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ല അല്ല ഇന്ന് ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു
ആഹ് അപ്പ ലാവിഷ് ആയല്ലോ
ആഹ് ഇന്നല്ലാവിശർന്ന് ഇന്ന് എന്റെ അനിയെത്തി അന്ന് കിടന്നാടിയത്കൊണ്ടാ അമ്മ ഇന്നോ ഇത് അ
ആഹ് ഉച്ചക്ക് എന്തവാ സ്പെഷ്യൽ
ഉച്ചക്ക് സ്പെഷ്യൽ ഇല്ല പക്ഷേ എന്തൊക്കെയോ ഉണ്ട് ഏ കൊഴപ്പില്ല എന്തൊരൊക്കെയോ ഉണ്ട് സ്പെഷ്യല് ഇല്ല ഇൻ ഈ പ്രാവശ്യം സ്പെഷ്യല വാങ്ങാൻ പറ്റില്ലേ ഇന്നലെ ഞങ്ങള്ൾ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് പിന്നെ അച്ച് ഇന്നലെ ജോലിക്ക് പോയില്ല ഇന്നലെ ഫുൾ മഴയില്ലായിരുന്നോ ഇവിടെയൊക്കെ ഫുൾ മഴയായിരുന്നു ഇവിടെ നല്ല മഴ ആയിരുന്നു
നമ്മള് പോയപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നുണ്ടല്ലോ മഴ
ആഹ് ആഹ് ഇത് ഞങ്ങള ഇവിടെ ഫുൾ ഡേ മഴയായിരുന്നു അതുകൊണ്ട് ജോലും പോയില്ല കാരണം ജോലി ചെയ്യുന്നിടത്തേ അക ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റും പക്ഷേ ഈ മെഷീനൊക്കെ കൊണ്ടു പോകുമ്പോഴേക്ക് എർത്തടിക്കും അവിടെ വെള്ളം വീഴുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുടാ
അങ്ങനെനെ ആഹ് ഓഹ് ഓഹ്
ഒരു ഡി എസ്നെ വിളിച്ചായിരുന്നാ നീ ഇന്നല രാത്രി
ഡിഎസിനെ വിളിച്ചില്ല എടി ഞാൻ അന്നേരം എന്തോ ചെയ്തു ഞാൻ നിന്നെക്കുടെ വിളിച്ച് പിന്നെ അവള് ധീരജ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു അതായത് ഡി എസ്നെ ധീരജക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഡി എസ് എന്നെ തിരിച്ച് വിളിക്കണത് ചെയ്യ്തത് ടി എസ്സിന് പിന്നെ ഞാൻ അവളെ വിളിക്കണത് ധീരജേന പിന്നെ ഇന്ന് രാവിലെ ധീരജേനെ തീർത്ത ആഹ ശരിയടി